ചായക്ക് എന്തായിരുന്നു ചായക്ക് കടി ഇണ്ടാക്കണ് എന്താ.
കാടിണ്ടാക്കിട്ടൊന്നൂല്യാ ഉണ്ടാക്കണം. കഞ്ഞിണ്ട് കൊടുക്കും. ഇപ്പൊ ഒരു വക കടിയൊക്കെ തിന്നുപ്പോ.
എളച്ചി വരൂലേ?
ഏ വെരും.
മ് ശെരി എളച്ചിക്ക് വല്ല ജോലിണ്ടാ?
ഓൾ ടീച്ചർ ആയിന്നല്ലോ. ടീച്ചറൊക്കെ കഴ്ഞ്ഞ്. ഇവിടെ അടുത്തുള്ള വാരണാക്കര സ്കൂൾ ഇപ്പതൊക്കെ കഴിഞ്ഞ്. അത് അങ്ങനെയല്ല ഓള് ഒമ്പതാം മാസം വരേം പോയി. ഫസ്റ്റത്തെ കുട്ടിയുടെ പള്ളേള്ളപ്പോ ഒമ്പത് മാസം വരെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏർ അപ്പൊത്തിന് രണ്ടാമത്തെ വേഗം ഇണ്ടായി. കുട്ടിക്ക് ഒന്നര വയസ്സായപ്പോത്തിന് അടുത്തെണ്ടായി.
ശെരി.
അപ്പൊ പിന്നെ ഓക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ രണ്ട് ഇരട്ട കുട്ടികളാ അതിന്റേത്. ഓൾള് കോതി മിതി കൊട്ട്ക്ണ്. ആഹ്
ഒന്നര വയസ്സായപ്പോ അടുത്തോണ്ടായി. ഇവരൊക്കെ നല്ല മിടുക്ക് മിടുക്കമാരല്ലേ? ഹ് ഹ് പിന്നെ കളി വക്കുമ്പോലെ അന്റെ മയിരി നടന്നോന്ന് പറയും എല്ലാരും.
ഇപ്പല്യാ ഇപ്പ ഇല്ലായുനു അയ്നുമേണ്ടി ക്ക്‌ അങ്ങനെ ഒന്നുംണ്ടാവില്ലാരുന്നു. ഇപ്പൊ ഒരാൾക്ക് ആറു വയസ്സായി ഒന്ന്.
ഞമ്മക്ക് ആശിക്കുന്ന ടൈമ് ഇണ്ടാവൂല.
എന്നിട്ടന്നെ ഞാനെന്റെ മൂന്നാമത്തെ ഇല്ലാഞ്ഞിട്ട്. ഹോമിയോനെ കൊറെ കാണിച്ചിരിക്കണ്. മാപ്പിള അറിയാതെ പോയിട്ട്. വേറെ ഡോക്ടർൊക്കെ കൊണ്ടേ കാണിച്ചിക്ണ്. ഞാൻ ഇങ്ങനെ പോയപ്പോ ഇന്നോട്റയ മാപ്പിള ആയിട്ട് വര് മാപ്പിളക്ക് കൗണ്ട് കുറവാവും അങ്ങനെക്കെ വാറും- വയസ്സിൻ്റെ പരക്കാർ ഇങ്ങനെ ചെയ്യ്- റ് നട്ടുച്ച നേരത്താണ് പിന്നെ പ്രായ ആയിട്ടുള്ള എന്റെ പെരക്കാരൊക്കെ ചീത്ത പറയും. ഇജ്ജ് എന്നുക്കും ഇനി പെറാൻ കണ്ടേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പേടിച്ചട്ട് പോയിട്ട് പറഞ്ഞു വെയിറ്റ് കൊറക്ക് എനിക്കാണെങ്കി വെയിറ്റ് തിരെ കൊറയുന്നും ഇല്ല. വണ്ണം വെയ്ക്കിയേട്ടാ രണ്ടാമത്തോനെ പെറ്റ് ഇപ്പം വെയിറ്റെയ്യാ തടിയൊന്നുയില്ലാ. അങ്ങനൊക്കെ
ഷുഗറ് വന്നാ പിന്നെ ഒണ്ടാവും പണി വേഗം ഇനി നോക്കുണെ ഒന്നുകൂടി നോക്കിക്കോള അന്റെ പുതിയാപ്ലയ്ക്കില്ലേ?
ഷുഗറുണ്ട്. പുതിയാപ്ലക്ക് ഉണ്ട്. പിന്നെ നാത്തൂൻ കളിയാക്കും എന്റെ മൂന്നാമത്തെ നാത്തൂന്. ആരാ പറഞ്ഞേ ഷുഗറുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവൂലാന്ന്? ഈ ഷുഗറ് വന്നതിനുശേഷം മൂ മൂന്നെണ്ണം ഞാൻ പെറ്റത്. ഫസ്റ്റ്ത്തെ മാത്രം ഷുഗറിയ്യാതെ പെറ്റതാ. ! ! ! ! ! ! ! ! ! !
ആഹ് അത് ശരി. അത് ചെലത്ണ്ടായിരിക്കും.
! ! ! ! ! ! ! ! ! ! ഇപ്പോ ഇനി വെറുതെയല്ല ആൾക്കാര് പറഞ്ഞത്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
ആർക്ക്?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
ചെലർക്ക് പൂതി കൂടുത്രെ
എക്കൊരു പൂതീല്ല എന്ത് പൂതി ക്ക്
ഞാ പറെം.. ഇന്റെ വാപ്ൾനെ കളിയാക്കു ! ! ! ! ! ! ! ! ! !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
! ! ! ! ! ! ! ! ! ! ഞമ്മൾണ്ടായിട്ടും അവര്ക്ക് പൂ നമ്ള പ്രശ്നന്താ അല്ല അപ്പ ഞമ്മള് ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
ആഹ് ആഹ് അഹ് അതന്നെ അങ്ങണ്ടാലന്നു പഠനം കണ്ടു പിടിച്ചിക്കണാലങ്ങനെ ഇത് നാല്പത് കയിഞ്ഞോർക്ക് ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ഇക്കൊരു കഥോരു താത്ത പറന്നനിട്ടാൻ ഇങ്ങീട്ട എല്ലാ കമ്പനിള്ള താത്തയാണ് അയ്ന്റെ മാപ്ളപ്പ ഗൾഫിലാട്ടാ കേട്ടോളിആ കഥ
ഉം അത് ജ്ജ് വായിച്ചിറ്റില്ല
ഏഹ്
അത് ഇജ്ജ് വായിച്ചിറ്റില്ല ഞാനൊരു ഡോക്ടറെ കഥ കേട്ടത് ഒരു ഡോക്ടർ പറഞ്
എന്ന് എന്താ എന്താണ് പറഞ്ഞഞ്
നാല്പത് കഴിഞ്ഞ അവനാൻ ആദ്യം അവർക്കൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സായ ആണ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ കുടും അവര് ചാടി കളിക്കണ സ്വഭാവം പെണ്ണെട്ടിന് ഇരുപത് മുപ്ത്തഞ്ച് മുൽ മുപ്പത്തഞ്ചു വേരെ മുപ്പത്തൊമ്പത് നാല്പ്പത്യസ് വരെ അവരെ പെണ്ങ്ങൾ കുട്ടികള്ന്ന്ള്ള ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
ആഹ്... അത് സംബം സെരിയാണ്
ഓൾക്ക് ഓല പെണ്ണുങ്ങളെ ഓൽ കോലെ പെണ്ണ് ങൾ ഉണ്ടായിട്ടും കാര്യല്ല. ഓൽ കത് തൃ പ്പതി ആവൂലാത്രേ
തൃപ്പതിയാവൂല അത് ഞാൻ ഞാൻ ഇന്നലെ ര പറ് ക്ക്ണ് ആ പഠനത്തിന്റെ കഥോ അങ്ങനെ കണ്ടപ്പോ ഞാൻ കാണിച്ചു കൊടുത്ത് ഇന്ന് വായിക്കീനർഞ്ട്ട് അതൊന്ന്ല്ലടീ വെറുതെ പറയേണ് ഇൻക്ക് ജന്നെമാതീ നർ പ്പ പറയാ ഇന്നോടല്ലേ പറയല്
എല്ലാ ചേലോര്ണ്ടത്രേ ഗേൾസ് അവരുടെജീവിതക്കാവും
ഫല്ലും ഗൾഫേര അങ്ങനേണ് അള്ളാ മുക്കവാറും ഗൾഫ് പര അങ്ങനെ നക്ക് മനസ്സിലായി എന്താച്ചാൽ ഒരു ഒരു ചെങ്ങ ഇതേപോലെ വാട്സആപ്പിൽ ഇങ്ങനെ വന്നപ്പോ ആ ചോദിച്ചാലങ്ങക്ക് പെണ് കുട്ട് ളൊന്നുല്ലേന്ന് ചോയ്ച്ച് ഞാനാ ബ്ലോക്ക ഏ അലികക്കാ ക് അള്ളാ അലി കാക്കക്ക് വ പിന്നെ പത്തർവത് വയസായി
എയ്യാ ഇന്നോട് അറിയണേ ഞാന് കുറീലിങ്ങനെ ഗ്രൂപ്പില് പലതും വിട്ടപ്പഞാപറഞ്ഞേ എല്ലാ സാറെ ഈ സാറിനാദ്യം പരിചയണ്ടല്ലോ ആ എന്റെ പ്രൊഫൈൽകാണ കൊറച്ച് പൂതിയാ ഇൻ്റെ തൊരു കാര്യം നടക്കൂല അപ്പിന്റെ പ്രൊഫൈല്ണ്ട് കാണ്ടിക്കാ അന്റെ പ്രൊഫൈലാണിച്ചാ ഞാൻ പറഞ്ഞുന്തേ ന്റെ പ്രൊഫൈല് ആ ഇന്റെ പ്രൊഫൈലാണാല്ലെ ആളുണ്ട് ന്റെടുത്തന്നെ ണ്ട് ന്റെഎല്ലാ പ്രൊഫൈലും ഞാൻ തിരിച്ച മറിച്ച് കാണാ ഐകേന്ന് കണ്ട് പൂതെട്ടിട്ടില്ല ഞാ ഐന്റെസമ്മതമാണ് ഉണ്ടെങ്കിൽ ഞാൻ ചോദ് ട്ടേരാർന് അഹ് വാണ്ട വാണ്ട വാണ്ട വാണ്ടാ വാണ്ടാ വാണ്ടാർന് അങ്ങനെ കൾഫിന്നിന്നവടെ വെച്ച് ഞാന് ക്ക ഇക്കഇക്കനിട്ട് സുനീറാനോട് ന്റെ ഫ്രണ്ടിനോട് എന്തോ തെമ്മാട്ടിത്തരം പറഞ്ഞ് ഇനിക്ക് ഐന്റെ ഐനെഷ്ടല്ല ഞാൻ പറ നിർത്തെണ്ടോട്ത്ത് നിർത്തീനെങ്കി പ്രശ്നെല്ലൃ
ഉം
പിന്നെ ബോടീമിന്ന് വിളിച്ചീനിൻക്ക് ഗൾഫ്ന്ന് ചെന്താ ഫോണെടുക്കാത്ത് ഞാപറഞ്ഞീ ഈ ഇങ്ങള് അപ്പജി മൂന്നാലാട്ടം വിളിച്ചിട്ടാ മൂനട്ടം വിളിച്ചപ്പ ഞാപറഞ്ഞേ നിങ്ങളന്തിനാ ന്റെ ഫോണ്ക്കൈ എന്റെ മോൻ ചോദിക്ക്ണ്ട് എൻക്ക് വല്ലൃരു മോന്ണ്ട് പെണ്ണൊക്കെ കെട്ടീക്ക്ണ് ന്റെമോൻ ചോയ്ക്ക്ണ്ട് ആരാണ് ഉമ്മാക്ക് ബോട്ടീന് വിളിക്ക്ണ്നർഞ്ഞിട്ട് തന്നേ തന്നേ തന്നേ ആ തന്നെ തന്നെ അതെന്നേണ്നർഞു അതാ ഇന്നോടാറഞ്ഞി അപ്പൊ അതിനകതുകുറിപൈസ കുറിന്റെ കൂട്ട ഗൂപ്പ് കൊറി ഗ്രൂപ്പിലെന്തോ വിട്ടപ്പൊഞാപറഞ്ഞ് പേഴ്സ പോയിട്ട് വാംപേ ഞാപേഴ്സൽചെയ്യ്ണ് ഭയങ്കരഷ്ടാ അപ്പൊ ഞാപറ്ഞ്ഞ് ഞാപറഞ്ഞു അല്ല എന്താണ് ങ്ങള് ഗ്രൂപ്പടിമിനല്ലേ എന്തെങ്കിലൊക്കെ പ്രശ്ന ഇണ്ടെങ്കില്ങ്ങളാവു ട്ട ഇതിനഡ്മിന് പുടിച്ചൊണ്ടകൂ ആകേസും കൂട്ടൊക്കാകും വെറുതെ അറിയാത്ത് ഈ പ്രായള്ളോലും ലും കുട്ടൊളൊക്കെണ്ട് ആരെടെങ്കിലും എന്തെങ്കിലും പിടിച്ച് നക്കീട്ടുണ്ടെങ്കിൽ അങ്ങനാവും ആ ഓക്കെ ഓക്കെ ഞാൻ സാറേനുൾച്ചത് പറ്റീല്ല എന്തിനാണ് ഇന്നെ സാറേന്ന് വിളിക്ക്ണ് ഇക്കാന്ന് വിളിച്ചാപോരേ ഇക്കാ വിളിക്ക് ആവിളിക് കേൾക്കാൻ ഇൻക് ക്കാ ന് വിളിക്കക്ക് രണ്ട് ഒരാളുണ്ട് ഞാങ്ങളോട് പലപ്പോഴും പറയ്ങ്ങള വള്ളന്റെട്ത്ത് വീടുല ഇൻക്ക് താ താല്പര്യംല്ലാ വിഷയൊന്നും നിങ്ങെളെന്തിനാ അൻക്ക് ഇക്കാ ഇൻക്കിഷ്ടങ്ങളെ പേര് വിൾക്കാനാണന്ന
ആ ആ
അപ്പൊപറയണൈ ഇൻക്കത്ര പ്രായംനില്ലൈ ജ്പേര് വിളിച്ചെണേ വിളിച്ചോ എവിടെ ഇൻക അ ഒന്നില്ലെങ്കിൽ ഐന്റെ പ്പാന്റെ ഫ്രണ്ട്
ശരി ഞമ്മൾ ആപ്പാന്റെ പ്രായണ്ട് പറ ഒരു മോൻമോളക്കെ ച്ച് പേരക്കുട്ടെക്കെ മോന് പണ്ണിട്ടാനൈക്കുണു
എടി പെണ്ണേ ഞാന്ന്ട്ട് ചങ്ങാനോട് പറഞ്ഞില്ല നിങ്ങക്ക് നിങ്ങളെന്തിനാ ഈ ഗൾഫ് തന്നെ അപ്പൊന്താണ് ചെങ്ങായി ഈ വീഡിയോകോളെയ്യുമ്പോ ഞായിപ്പ ഈഷ്ടല്ല ഇടക്കൊന്ന് നിങ്ങ തന്നെ കേൾ പോയി സ്ഥിരമായിട്ട് നാട്ട് നിന്നൂടെ നിങ്ങളെ പ്രശ്ം തീർക്കൻ ഇങ്ങക്ക് അത് എല്ലാ നല്ലത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോത് നോക്കിട്ട് ഞാൻപറ ഞ്എന്തിന് ഇങ്ങൾ ആ ഞാൻ പറഞ്ഞേ എനി നാ ഇങ്ങൾ നയിക്കണുന്നത് നിങ്ങ ആഗ്രഹം നിങ്ങ ആഗ്രഹം തീർക്കാ ഇങ്ങളെപെണ്ണുങ്ങാര്ത്തക്ക് പോ എല്ലാം കണികണ്ട പെണ്ണ്ങ്ങ എനിക്കൊക്കെ ഒരു കുടുംബം ഉണ്ട് ഇനെ അവക കളിക്കൊന്നും കിട്ടൂല കേട്ടോ ആദ്യം തന്നെ ഞൻ പറഞ്ഞിലാവര ണ്ട ഇന്റെ തൊള്ളൽ എന്താക്കി ഇപ്പോ അടത്തു എന്നൊട് പറ എന്റെ പ്രൊഫൽ ഒന്ന്കാണണ്ടെ ഞാൻ പറഞ്ഞ നിന്റെ പ്രഫ യ്ൽ നിങ്ങൾകാണണ്ട എന്റെ പ്രഫ യ്ൽ ഇങ്ങൾകാണട കാരണം എന്റെ പുതിയപ്പ മാത്രം കാണു
ആ അത് നന്നായി
അല്ല അത വള വെച്കോടുത്താൽ പോടിയാവും അ ഇജ്
ഇക്ക് ഇപ്പോ ഞാൻ വരച്ച വരയിൽപ്പോ കുട്ടിയായിട്ടന്ന ഒന്നും പറയില്ല ആദ്യൊക്കെ ആദ്യ ഒരു സെൽഫി ഇട്ടാന്ന് പറന്ന വരു അപ്പൊന്നും വരില്ലട്ടാ
എന്നോട് പറിയ കുറ കുറി ഞങ്ങ ക്കാണങ്കിൽഫസ്റ്റ് ഇരിക്കണെങ്കിൽ ഞാൻ സെമിക്ക് ഫസ്റ്റ് ലാസ്റ്റ് മതിയരുന്നു എന്റെ സെൽഫി ഇട്ടട്ടുള്ള അടിവ ട്ക്ക്ണുആ ഞാൻ പറഞ്ഞേ എനിക്ക് എന്റെ സെൽഫി സെഫി എടുത്ത് ഞാൻ വെറുതെ ഇനെ പിരാത് പിടിപ്പിക്കാൻ ഞാൻഗ്രൂപ്പ് പോയി നാണം ഇതാ മുണ്ടായിരിക്കുന്നത എന്റെ നാവ് നിങ്ങക്ക് അറിയില്ലല്ലോ പറഞ്ഞേ ഞാൻ പറഞ്ഞേ ഇനെ അറിയാത്ത ഞാൻ പറഞ്ഞി ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്റെ ആൾക്കാ ക്കാരാണ് നിങ്ങൾക്ക്‌ അറിയില്ല എന്റെ ഫ്രണ്ട്സോളാണ്ഒക്കെ എല്ലാ ഇജ് പറിഞാന് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് നിങ്ങള് നാണം കൊടുട്ടോ പറി
എന്നിണ്ട് ഒരിസംഇ ത്‌പറഞ്ഞമയിര് അത് വീഡിയോ കോൾ വിളിച്ചിട്ടക്ക അറിയില്ലല്ലോ ഒരു വീഡിയോ കോൾ ഇങ്ങട്ട് ഞാൻ ഓർമ്മയിലാതെ
ഉം അപ്പൊ എന്താ സംഭവംന്ന്റിയോ ആൾക്ക് ആൾ ലെവൽ എന്താന്ന് പറഞ്ഞാല് നമ്മള് ഒറിജിനല് അതായത് അടുക്കളെൽ എങ്ങനെ നിൽക്ണത് അത് രാത്രി എങ്ങനെ കെട്ക്ക്ണത് ഞാൻ പറഞ്ഞ ഇങ്ങെ നരമ്പ് പോണ മനസ്സിൽആയിക്‌ണ് ആ വകപരിപാടികളൾനടക്കൂലട്ടോ ഇക്ക്മൈ ക്കപ്പ് ഒന്നും പാടില്ല ഇക്ക് അപ്പക്ക് അപ്പോ ഞാൻ പറഞ്ഞ പൊക്കപ്പടുത്ത പെണ് നാട്ടിൽന്ന് വന്ന് പോയിക്കും കുറെയായി ഗൾഫ് തന്നെയാണ് അത് നാട്ടിലാണ്ട് വന്ന് പോയി കോളിന്ന് പറഞ്ഞ് എന്തിന ബപ്പൊ ഈ പ്രായത്തിൽ അടനിൽക്കണന്ന് പോദിച്ചു
പാവാണു ഞാനിപ്പ ഞൻ പറഞ്ഞില്ല ഒരു സാത്താന്റെ കഥ പിന്നെ
കുറി എത്രനാളാ പവാ
അതല്ല വേറൊരു താത്താന്റെ കഥയെ ഞാൻ പറഞ്ഞത് താത്ത പറയണ അതിന്റെ മാപ്പള പിന്നെ ഇക്കൊക്കെ അറിയ ത കാക്കാനും താത്താനും ഒക്കെ നമ്മളൊക്കെ ചെല ഗ്രൂപ്പിലും ഇതിലൊക്കെ ഉണ്ട് താത്ത ഞാനത് പിന്നെ പറഞ്ഞ് ഇല്ലപ്പേ താത്ത പറയണ താത്താന്റെ മാപ്പ ആ ഈ പറഞ്ഞ മാരി സ്വന്തം എടത്തിന്റെ മോളയിട്ട് താത്ത കണ്ട് പുടിച്ച് ആക പ്രശ്ന ഇതൊക്കെ ആയി ഇപ്പോൾ ആള് ആ ബന്ധം വിട്ടിട്ട് സ്വന്തം എട്ടത്തിന്റെ മോൾആ കാര്യം
എട്ത്തിടെ മോൾക്ക് എങ്ങനഇവളെ ചതിക്കാൻ തോന്നത്
ഇക്ക് അറിയില്ലേ സ്വന്തം ഏടത്തിന്റ മോള്ന്ന് പറഞ്ഞ് എന്നിട്ട് എട്ടത്തിന്റെ മോളെ മാപ്പള്ളൊക്കെ ഇയാൾ കൊണ്ടോയ്ക്കണം എന്നിട്ട് ഇത് പ്രശ്നം ഇതൊക്കെ ആയിട്ട് ഇത് താത്തനെ അങ്ങട്ട് കൊണ്ടയാല ഗൾഫ്ക്ക് റൂമക്ക് ക്ക് ചങ്ങായി പോകുമ്പോ ഫോണ് അവടെ വെച്ച് പോവാലോ അങ്ങനെ ഫോണ് നോക്കുമ്പോ എട്ടത്തിന്റെ മോള് വോയ്സ് വിട്ടതും അപ്പൊ പറയന്റ കാക്ക ഇങ്ങനെ ആയല്ലോന്ന പറഞ്ഞത് ആൾക്ക് പിന്നെ ടൈപ്പ് ചെയ്ത് വിടുന്നതുപറ്റുലാ ഓളോട്ഓ പ സൗണ്ട് കേക്ക എട്ടത്തിന്റെ മോൾക്ക് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അവിടെ ആ കാര്യം പറഞ്ഞ കാരണംഎടത്തി ഇപ്പം മിണ്ടൂല ഇപ്പ ഞങ്ങളെ കുടുംബം തന്നെ തകർന്നുന്ന് പറയാം
ആണല്ല ആണുങ്ങക്ക് നഷ്ടപ്പെടാൻ ഒന്നുല്യ ആണുങ്ങെ സംമ്മതിച്ചിടത്തോളം ഞാന് എല്ലല്ല ഈ ആണുങ്ങക്ക് സ ഈ ആണുങ്ങ കോളേജ് അനക്ക് അറിയോ ഈ ആണുങ്ങക്ക് നഷ്ടപ്പെടാനൊന്നുല്ല്യ. ഈ ആണുങ്ങക്ക് പെണ്ണുങ്ങക്ക് എന്താണ് എന്തെങ്കിലും പിടിക്കപ്പെട്ട അവര് എന്താ പറയാറിയ ഏറ്റവും കൂടുതല് അവർക്ക് സ്വർണത്തിനോടാണുണ്ടെ അവ സ്വർണം വേടിച്ച അവര ഞാൻ ചെയ്ത് തെറ്റ അയ്നിപ്പന്താ അനക്ക് വേണ്ടെങ്കി പോയിക്കോ അങ്ങനൊരു പറച്ച്ലാണ് ക്ഷെ നഷ്ടപ്പെടാനുള്ളതാര്ക്കാ ങ്ങള് പെണ്ണുങ്ങക്ക് ആ അതിലൊക്കെ ച കുഴീ ചാട്ണാരാ
പെണ്ണുങ്ങളന്നെ
എന്നാ ശരിട്ടാ ഞാൻ വിളിക്കണ്ട്
എന്തായാലും അള്ള കാക്കട്ട
അപ്പൊ ശെരിട്ടടി
ആ വെച്ചാള് ഞ്ഞി ആകത്തി വിളിക്ക്